ഹലോ
ഹലോ അത്‌കട്ടായി പോയെന്താ
അത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതോണ്ട് കട്ട്
കഴിഞ്ഞാണ ആഹ് ഓകെ നീ അങ്ങനെ പത്ത് മിനിറ്റ് കഴിയമ്പ നീ പറയണ്ട കട്ട് ചെയ്തോ അങ്ങ്
ആവു കൊറിയൻ
ഞാനിങ്ങനെ ഞാനങ്ങനെ സ്പെസിഫിക്കായിട്ട് എല്ലാം വെല്ലൊം കാണോടി എന്ന് പറയ്മ്പം
എല്ലാന്ന് വെച്ചാ നീ ഉദ്ദേശിക്കുന്നത് നീ മറ്റേ കാർട്ടൂൺ ടൈപ്പ് സാധനങ്ങള് പണ്ട് കാണുന്നതിനെ പറ്റി ണോ അത് ഇപ്പ കാണുന്നതിനെ പറ്റ
അല്ല എനിക്കിപ്പോ ഇൻസ്റ്റഗ്രാം എടുത്ത് കഴിഞ്ഞാല് എന്റെ മറ്റേ അക്കൗണ്ടിനകത്ത് എല്ലാം വരും ഇപ്പ ഫുട്ബൊളിന്റെ എല്ലാം വരും അതുപോലെ തന്നെ ഇപ്പ അറിയാന ഗ്രാൻ് അറിയാ നിനക്ക് പാട്ടുകാര്യെ
കണ്ടാലറിയാം ഈ പണ്ടൊക്കെ ആഹ് പെണ്ണിന്റെക്കെ സ്റ്റിക്കർ ഉള്ളതയാണോ തോനെ
അടി സെലീന കോമസിനെ അറിയ കേ ട്ടിണ്ടോ
എൻ എടേ എനിക്ക് എന്തോ ഒരു പൗച്ച് ഒണ്ടാര്ന്നേ ഞാൻ അയിനകത്ത് എനിക്ക ഒരു സിംഗറി ഉണ്ടായിരുന്നു പക്ഷെ അത് ഗൾഫിൽൽന്ന്ണ്ടണന്ന്ച്ചാ എനിക്ക് പക്ഷെ അത് ആരണെന്ന് എക്ക്
യിരിക്കും
ആഹ് അതാണെന്ന് തോന്നട്ടോ ആഹ് നീ പറഞ്ഞ പെണ്ണ തന്നെ ആണ്
ആഹ് ഹാനമോണ്ടാനെ ആയിരിക്കും മറ്റേ ഇതല്ല പിങ്ക് കളർ ഡ്രസ്സും പിന്നെ മറ്റേ ബ്ലോണ്ടും മുടി
അങ്ങനെ ആരാണ്ട് ഗൾഫീന്ന് കൊണ്ട്ന്ന പക്ഷെ എനിക്ക് ആരണന്നൊന്ന അറിയാം
ആഹ് ഹാന മോണ്ടാനെ അത് ഹാനാമോണ്ടാനന്ന് പറഞ്ഞപ്പ പണ്ടത്തെത് പോപ്പ് സിംഗർ എന്തോ അതെനിക്ക് പൊന്ന്യം എന്റെ കോമിക് ബുക്ക് എന്താ തോ
ഈ ഈ ഇംഗ്ലീഷ്കാരുടെ പോപ്പ് സോങ്ങ്സ് എന്ന് പറയുന്നത് നമ്മുടെ വേടന്റെ സോങ്സ് മാതിരിയുള്ള സോങ്സ്
എടി ഞാൻ പറഞ്ഞ ഇപ്പ നമ്മുടെ ഇപ്പം ഫിഫ വേൾഡ് കപ്പ് ഓപ്പണിംഗ ഇല്ലേ ഓപ്പണിംഗ എന്ന് പറയ്ബൊ അ സർവന്ന് പറയ്പ ഇപ്പ ഈ നാപ്പത്തി ആഹ് എന്ന് പറയുമ്പോ നാല്പ്പത്തി ആറ് കൺട്രീസ് എന്തും അല്ലേ ഇപ്പ ഫിഫ വേൾഡ് കപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേ അപ്പം നാല്പതി മൂന്ന് കൺ്രീസ അപ്പ ഈ ഇത്രയും കൺ്രീസില അപ്പം എല്ലാം കണ്ട്സില്ല അല്ല മുഴുവൻ കണ്ട എടി ഇന്ത്യ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലല്ലോ ഫിഫയില് ഇല്ലല്ല ഫിഫ അതാണ്ന്ന് പറഞ്ഞ
എടി ഫിഫോ വേൾഡ് കപ്പ്ന്ന് പറയുമ്പം ഞ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്യാണേ ഒന്നും തോന്നല്ലേ ഇതിനത്ത് ഫുഡ് ഇതിനകത്ത് ഫുട്ബോൾ എന്റെ ആരെൽ ജയിക്കുന്നുണ്ടൊഎത്നൊ ഇതിനകത്ത് ഫുട്ബ ബോൾ മാത്രേ ഒള്ളൊ
ഫുട്ബോൾ മാത്രേ ഒള്ളൂ സോ
എ ഏന്ത്ട ശ്രീജ പറഞ്ഞിട്ടുണ്ടട ഞാൻ പറഞ്ഞില്ലേ വേറെ ലൈവയിട്ടുള്ള എന്തേലും ചൊയിക്കുമ്പോ നീ ഊമയായിട്ട് അഭിനയിച്ച മതി
ഹൊ ഹൊ അങ്ങനെ
സറ്റിക്കറന്ന് ഏറിലൊന്നും പോവണ്ടാന്ന്.
ആഹ് ഇത് ഇത സോക്കർ ഗെയിം ആണ് സംഭവം. അപ്പം ഇതിലന്ന് പറയുമ്പോ ഇത്രേം ഇത് ഫുട്ബോള്, ഇതിന് വേറെ പേരാണ് സോക്കർ ഗെയിമ്. സോക്കർ എന്ന് പറയാം സോക്കർ എസ് ഒ സി സി ഇ ആറ്.
ആഹ് സോസറ് എന്ന് വായിച്ചോണ്ടിരുന്ന ഞാൻ.
സോക്കർന്നാ പറയണേ. അതിനെ ഫുട്ബോൾന്നും പറയും. അപ്പൊ ഈ നാല്പ്പത്തിമൂന്ന് ച്ചൂടെ ഇപ്പൊ പാർട്ടിസിപ്പറ്റ്, ഇത് നാല് വർഷം കൂടുമ്പോഴാണ് ഇത് പരിപാടി ഉള്ളത്. കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഇത്.
ഏയ് നമ്മള് ജനിക്കുന്നതിന് മു, ആ നീ ജനിച്ച
ആഹ് അല്ലടി നാല് വർഷങ്ങൾ കൂടുമ്പോഴാ.
രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓ ഷി ഞാൻ കേട്ടത് ര രണ്ടായിര രണ്ടായിരത്തി രണ്ടെന്ന ഞാൻ ഉദ്ദേശിച്ചെ.
ആഹ് ആ വർഷം വെച്ച് നോക്കുവാണെങ്കിൽ ചെലപ്പാ രണ്ടായിരത്തി രണ്ടു യിരിക്കാം ഫിഫ.
ഇതാണോ എല്ലാരും പറയുന്ന ലാസ്റ്റ് വേൾഡ് കപ്പ് ഫോർ അല്ല, ലാസ്റ്റ് വേൾഡ് കപ്പ് ഡ്യൂറിങ് എന്തോ അൺമാരിഡ് മീയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇടുന്നുണ്ട്.
ആഹ് ക നാല് വർഷത്തിന്റെ ഗ്യാപ്പുണ്ടടി. നാല് വർഷം കൂടുമ്പാണ് ഫി ഫ വേൾഡ് കപ്പ് ഉള്ളത്. ഇനി ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലേ. ഇനിയും മു മുപ്പതി രണ്ടായിരത്തി മുപ്പതിലായിരിക്കും ഇനിയിപ്പ ഫിഫ അടുത്തെ.
അപ്പ അപ്പ ഇതിപ്പോ ഇപ്പം ഏഹ് മെസ്സിയും അഹ് നെയ് നെയ്മർ ന്റെ വയ എയ്ജൗട്ട് ആയിട്ടില്ല. പക്ഷെ റൊണാൾഡേടെം നെയ്മറിന്റേം വേറെ ഏതോ ഒരു പ കളിക്കാരന്റേം ലാസ്റ്റ് കളിയാ.
ഏഹ് റൊണാൾഡോ അപ്പൊ ഞാ ഞാൻ ഒരു ഡൗട്ടുടെ ചോയിച്ചോട്ടെ ഇവര്പ് ഈ വേൾഡ് കപ്പ് മാത്രം കളിക്കാനുള്ള പ്ലെയേഴ്സ് ആണോ
അല്ല ഇവര്ക്ക് ഇതുണ്ട്. ക്ലബ് മാച്ചസും ഒണ്ട്, മാഞ്ചസ്റ്ററും ഒക്കെ ഉണ്ട്, യുണൈറ്റഡും.
ശരി. ക്യോ ഇവരൊക്കെ എപ്പ ഇവരൊക്കെ എപ്പഴ് എന്തോത്തിനാ കളിക്കുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫി റ്റെന്തുവാ? ഇവരു എന്റർടൈമെന്റ് പെർപ്പസ് മാത്രവാണോ?
ത്ര
ഇതോണ്ട് നമ്മുടെ രാജ്യത്തിന് എന്താ ഗുണം?
രാജ്യത്തിന് അങ്ങനെക്കെ ചോദിച്ചാ, എടി എന്റെയ്മെൻ പർപ്പസ്സ്ന്ന് പറയുമ്പോ ഒര്, അതിലിക്കുട കിട്ടുന്ന ഒത്തിരി ജോബ് ഇതാവുന്നുണ്ട്. പിന്നെ ഇവര്ക്ക് തന്നെ ഇവര്, ടി ഇപ്പൊ മൂവീസിലന്നെ, അതൊര് എന്റർടൈമെന്റ് പർപ്പസ്സല്ലേ. എല്ലാരും എന്റർടൈമെന്റിന് വേണ്ടിട്ട് അവര് പൈസ മേടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മടെ തന്നെ ക്രിക്കറ്റിന്റെ കാര്യം നോക്ക്, ആഹ്
ചെയ്യുമ്പോൾ, ഏഹ് ഒരുപാട് പേർക്ക് ജോലി ഒരുപാട് പേർക്ക് ഫണ്ട് റിലീസ് ആവുന്നുണ്ട്. ഒരു ഫ്ലോ ഓഫ് മണി നടക് ക്കുന്നുണ്ടല്ലോ. പിന്നെ വിത്ത് എന്റർടൈമെന്റ് അതുപോലെ ഇ തിനകത്ത് എന്ത്‌ ഫ്ലോ ഓഫ് മണി നടക്കുന്നത്. രാജ്യത്തിന് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ?
അങ്ങനെ ചോയ്ച്ച ഇത് എന്ത്‌വാ. പിന്നെ എത്രത്തോളാ ഇപ്പം നമ്മൾ അത്ര നേരം എൻ
ഇപ്പ പ്ലേയേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിട്ട് നമ്മക്ക് ഉള്ള ഖജനാവിലെ പൈസേം കൂടെ എടു
അല്ലല്ല നമ്മള് നമ്മളൊരു മാ ച്ച് കാണാൻ പോകുന്നത് ഒരു സിനിമ കാണാൻ ഫോർ എക്സാമ്പിൾ അങ്ങനെ ചോയ്ക്കുവാണെങ്കില്, സിനിമേന്ന് പറയന്നതും ആക്ടേഴ്സ സിന് പൈസ കിട്ടുന്നുണ്ട്. നമ്മക്ക് പൈസയൊന്നും കിട്ടുന്നില്ല. പക്ഷെ അത് നമ്മുടെ സോഴ്സ് ഓഫ് എന്റർടൈമെന്റാണ് നമ്മുടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാ നമ്മള് പോകുന്നത്. നമ്മളക്കെ ഹാപ്പിയാണോ ഏഹ് ഇപ്പം പല ആൾക്കാരും പല കാര്യങ്ങൾക്കായിരിക്കും പാഷനായിട്ട് ഉള്ളത്. പല ആൾക്കും പല കാര്യങ്ങളും ഇഷ്ടങ്ങളായിരിക്കും. അപ്പം അത് പോയിര്ന്ന് കണ്ട് ആസ്വദിക്കുന്നു അത്രേ ഉള്ളൂ.
ആഹ് അങ്ങനെ അല്ലാതെ ബിസ്നസ്സിന്റെ മാൻഡേറ്ററി പിൻ അല്ലല്ലോ ഇത് ഇന്ന രാജ്യത്ത് നടത്തണം അല്ലേ എല്ലാരും ഇങ്ങനെ, വേൾഡ് കപ്പില് പങ്കെടുക്കണം അങ്ങനൊന്നും ഇല്ലല്ലോ.
ഇപ്പൊ ആനിമേ ആനിമേ കാണുന്ന ആൾക്കാരിടടുത്ത് ചോദിച്ചാ ആനിമേന്ന് പറഞ്ഞാ അവർക്ക് ഭയങ്കര ജീവനാ അത്രേം നല്ലതാരിക്കും അവന് അങ്ങനെ ഒരിക്കലും പറഞ്ഞ് ആനിമേ കൊള്ളത്തില്ല ആനിമേ നല്ലതാണ് പക്ഷെ അത് ചെലവര്ക്ക് റിലേറ്റ് ആരിക്കും ചെലവർക്ക് റിലേറ്റ് ആവത്തില്ല
അത് സത്യവാ അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിന്റെ ട്രാക്കി കേറി
അടി ഞാൻ കാണത്തില്ല ആനിമേ കാരണംന്ന് വെച്ചാ എനിക്കങ്ങോട്ട് ക്യാരക് റ്റേഴ്സ് റിലെറ്റബ്ളായിട്ട് തോന്നത്തില്ല കാരണം എന്ന് വെച്ചാ എനിക്ക് റിയൽ ആൾക്ക് ആഹ് ഒരു നടന ഭിനയിക്കണം അന്നാലെ എനിക്ക് റിലേറ്റബിളിറ്റി തോന്നത്തൊള്ള്
ഓഹ് ആഹ് നിന്റെ ട്രാക്ക് എനിക്ക് മനസ്സിലായി
ആഹ് അത് അങ്ങനെയുള്ള് പക്ഷെ ഫുട്ബോൾ എന്ന് പറയുമ്പം ഈ രീതിയാടി പിന്നെ ഇത്രേം വർഷായിട്ടുള്ള ഇവര് കളിക്കാരാണ് അത്രേം അപ്പം റൊണാൾഡേന്നൊക്കെ പറഞ്ഞ എത്ര വർഷങ്ങളായിട്ട് കളിക്കുന്നയാ അപ്പം അത്രേം ആൾക്കാര് ആരാധകരുണ്ട് ഇനിയിപ്പം ഇന്നത്തെ കളിയില്
എട ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പ്രാന്തുള്ള ആൾ ക്കാരുണ്ടോ എന്ന് എനിക്കങ്ങ് തോന്നിപോയ്‌ കാരണം നീ ഞങ്ങട ഇപ്പറത്ത ജംഗ്ഷൻ ഒന്ന് കാണണവടാ എടാ ഇത്ര എന്തൊരു വലുതാന്ന് ഇപ്പ ഇരിക്കുന്ന ഈ നമ്മള് ഈ സ്ട്രീറ്റിന്റെ നടുക്ക് വല്ലിയ ഇത് വെക്കത്തില്ലേ സ്ട്രീറ്റ് ലാമ്പ് വെക്കത് ത്തില്ലേ അത് ഇവിടൊക്കെ ഇരിക്കുന്ന പാവങ്ങള് വെച്ചാല് ഭയങ്കര ഹൈറ്റിനുള്ളതാ യിരിക്ക്ന്നെ എന്തോ സി റ്റിയായതുകൊണ്ടാണോ എന്ന് എനിക്ക അറിയത്തില്ല. ഞാൻ ഇത്ര വലിയ ഹൈറ്റിലുള്ളത് വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അമ്പലത്തിലെ ഗ്രൗണ്ടില് ഒരെണ്ണം കണ്ടിട്ടുണ്ട് അത്ര ഇല്ല ഇവിട്
നമ്മുടെ ഒരു മലയാളി ഒരുത്തൻ ഇപ്പോ കളിയിലുണ്ട് ഫിഫയില് അറിഞ്ഞാരുന്നോ നീ തഹസിൻ തഹസിൻ മുഹമ്മദ് നഹർ അവൻ ൻ ഏഹ് പ് എത്ര വയസ് തനെ അവൻ മലപ്പുറം കാരനൊ അതോ കണ്ണൂർ കാരനോ എന്തോ തോന്നുന്നു അവന് തഹസിൻ തഹസിൻ മുഹമ്മദ് ആഹ് അവന് ആദ്യത്തെ ആദ്യത്തെ മലയാളിയാ മലയാളി അല്ലേ ഇന്ത്യനിൽ ആദ്യമായിട്ട് ഒരാളെ കളിക്കാര് ഖത്തറിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഇപ്പൊ
അപ്പൊ നീ യല്ലേ പറഞ്ഞ് ഇന്ത്യൻക്കാര് കളിക്കുന്നില്ലന്ന്.
അല്ലടി നമുക്ക് ഇന്ത്യക്ക് ഫോർ എക്സാമ്പിൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്നില്ല.
ഇന്ത്യ എന്നൊരു ഇതില് ഇപ്പൊ ഇവര് അർജന്റീന അങ്ങനെ ബ്രസീല് അങ്ങനെ കളി ളിക്കുന്ന ഓന്ക്
ഫ്രാൻസ് ഇപ്പൊ അൾജീരിയ അങ്ങനെ പല പല കൺട്രീസ് ഉണ്ട്. ഇപ്പൊ ഇന്ന് ഇന്നത്തെ എനിക്ക് തോന്ന്ന്ന് ഇന്ന് എനിക്കിന്ന് ഇന്നലെ ഫ്രാൻസും, സനഗലും കൂടെ ആണ് കളി അതുപോലെ തന്നെ ഇന്ന് അൾജീരിയയും അർജന്റീനയും പിന്നെ വേറെ ഏതൊക്കെയൊ ഉണ്ടായിരുന്നു മാച്ച് ഇനി ഇന്ന് എനിക്കൊന്ന് ഇന്ന് രാത്രിയില് പത്തരക്ക് പോർച്ചുഗൽ റൊണാൾഡോയും മെക്സിക്കോ ആണോ ഏതാന്ന് അറിയത്തില്ല ഏതൊരു ഇതുണ്ട്.
അതേപോലെ ഇന്ത്യക്ക് ഇന്ത്യയും പറഞ്ഞിട്ട് കളിക്കുന്നില്ല അതല്ലേ ഉദ്ദേശിച്ച നീ
കൺട്രി റെപ്രസെന്റ് ചെയ്തില്ല ടീമില്ല
അങ്ങനെ
ആഹ് പക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കളി കളികാരനാണ് ഇവൻ അതും കേരള കേരള മലയാളിയും കൂടിയാണ് അവൻ. ഖത്തറിന് വേണ്ടിയിട്ട് കളിക്കുന്നത്
ആർക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന്
ഖത്തർ ഇല്ലേ ഖത്തറ്
ഈ വേൾഡിൽ മൊത്തം എത്ര കൺട്രീസ് ഉണ്ട്
ആ കൊറെ കൺട്രീസ് ഉണ്ട് അതൊന്നും എന്നോട് ചോദിക്കല്ല്
വൺ സിക്സ്റ്റി ടു കൺട്രീസ് ആണോ
ആഹ് അത്രയും കാണുവാരിക്കും.
ആ അതിൽ എത്ര ഫോർട്ടി ത്രീന്നാണോ നീ പറഞ്ഞെ
ആ ഫോർട്ടി ത്രീ സംതിങ് എത്ര ഉണ്ട് എടി ഇത് ഗ്രൂപ്പായിട്ടാടി എന്ന് പറയുമ്പോ ഗ്രൂപ്പ് ഇപ്പ
എടാ അപ്പം ഈ നീ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു രാജ്യക്കാര് തന്നെ അല്ലല്ലോ ഇതിനെല്ലാം വേണ്ടി ഇപ്പ നമ്മുടെ ഇന്ത്യ ഒരാള് പോയിട്ട് വേറെ ഖത്തറിന് വേണ്ടിട്ടാ കളിക്കുന്നേന്ന് പറഞ്ഞു അതേ പോലെക്ക് ഈ ഇപ്പൊ ഫ്രാൻസിന് ഒറ്റൊരു ടീം അങ്ങനെ ഇല്ലല്ലോ പല പലവര് ചേർ
അ അങ്ങനെ തന്നെ വേറെ ഒരു ഒറിജിനൽ വേറെ കട്രികാരായിരിക്കും പക്ഷെ ടീമിനുകളിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐ പിൽ തന്നെ ക്രിക്കറ്റിൽ കളിക്കുമ്പോ
അയ്യോ നീ അതിനെപ്പറ്റി എന്റെടുത്തൊന്നും പറയല്ലേ എനിക്ക് അതൊന്നും അറിയത്തില്ല. നീ വിചാരിക്കുന്നതിനേക്കാൾ സീറോ നോളേജ് ആണ് എനിക്ക്.
എടി സഞ്ജു സാംസൺ മലയാളിയാണ് അപ്പം പക്ഷെ നമുക്ക് ഇതുന്നെ കേരള എന്ന് പറഞ്ഞൊരു ടീം നമുക്ക് ഐ പി എൽ ഇല്ല. ഏഹ് പക്ഷെ അവ ഇത്രനാളും കളിച്ചുകൊണ്ടിരുന്നത് രാജ റോയൽസ് വേണ്ടിയാ കളിച്ചോണ്ടിരുന്നെ രാജസ്ഥൻ വേണ്ടി കളിച്ചൊണ്ട് ഇരുന്നെ അപ്പ ഇത്ര നാള് അവൻ മ മലയാളി ദിവസം കളിക്കുന്നതെന്തിനാ, അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂര് പിന്നെ ആർ സി ബി. ആർ സി ബി ക ത്ത് എനിക്കൊന്ന് വിറാട്ട് വിറാട്ട് കർണാടകക്കാരനൊന്നും അല്ല. ആർ സി ബിക്ക് വേണ്ടി കളിക്കാൻ. പക്ഷെ അവൻ കളിക്കുന്നു ആ ടീം ആയിട്ട് ആ ഇത്
എടാ അപ്പൊ നമ്മുടെ മറ്റൊരു കളിക്കാരൻ ഉണ്ടായിരുന്നല്ലോ ഒരു മലയാളി ആ ശ്രീശാന്ത് അയാള് നി വിവാദത്തിലൊക്കെ ആയില്ല പണ്ട് ഭയങ്കര ഇഷ്യൂ അല്ലായിരുന്നോ അതെനിക്ക് തോന്ന് അവനെന്തോ വേറെ രാജ്യത്തിന് വേണ്ടി ജയിപ്പിക്കാൻ നോക്കിയത് അത് എന്തുവാ സംഭവം എന്തുവാ
അത് എനിക്കും മറന്ന് അത് ഒരു ഓപ്പോസിറ്റ് പ്ലെയറിനെ മനപൂർവ്വ പൈസ മേടിച്ചിട്ടും അവരെ ജയിപ്പിക് ന്തോ ചെയ്ത് സ്വന്തം ആഹ് ടീമിനെ ബാക്ക്ഫയർ ചെയ്ത് അവൻ അങ്ങനെന്തോ പക്ഷെ അങ്ങനെ ചെയ്തുടാടി അങ്ങനെ ചെയ്തൂടാ അത് ഭയങ്കര ഇതാ
അല്ല അത് ഭയങ്കര മോശല്ലേ കാരണം ഇപ്പം ഓരോ പ്ലേഴ്സ് ഇപ്പം അവരുടെ സ്വന്ത രാജ്യം മറന്നിട്ട് അവരുടെ ടീമിന് വേണ്ടിയിട്ട് കളിക്കുമ്പം ഇതൊക്കെ കാണിക്കുന്ന ഭയങ്കര മോശല്ലേ
അയ് അല്ല അതൊരു കാര്യം എന്താന്ന് വെച്ചാല് ഏഹ് ഈ പറയിന്ന പോലെ ഈ ഐ പി എല്ല് കളിക്കുമെന്ന് പറയുന്ന എന്തുവാടി ഇവര് പൈസ കൊടുത്തിട്ടാണ് അവരത് കളിക്കുന്നത് കോടികളാണ് ഇവര്ക്ക് കൊടുക്കുന്നത് ഇപ്പൊ ആഹ്
ആര് ഇവര് അങ്ങോട്ട് പൈസ എടുത്തിട്ടാണോ ഇതിപ്പോ
അല്ലെന്ന് ഫോർ എക്സാമ്പിള് ഇപ്പൊ തന്നെ നമ്മുടെ പഞ്ചാബിന്റെ പഞ്ചാബിന്റെ ഇതെന്ന് പറഞ്ഞാ പ്രീതി സിന്ധയാണ് പഞ്ചാബിൻ്റെ ഓണറ് അ പഞ്ചാബ് സൂപ്പർ കിംഗ്സ് ടീമുണ്ട് ഐ പി എല്ലിനാത്ത്
ഓഹ് അങ്ങനെ മ്
അതിന്റെ മെയിൻ ഓണർന്ന് പറയുന്നത് നമ്മുടെ പ്രീതി സിന്ധ നടിയാണ് ഓണറ്
എന്ത് നടി
പ്രീതി സിധ അറിയോ പണ്ടത്തെ ഹിന്ദി നടി അറിയത്തില്ല അത് തന്നെ കൊൽക്ക നൈറ്റ് റൈഡേഴ്സിന്റെ ഓണറാണ് ഷാറൂഖാന് അയാളാണ് പൈസയെല്ലാം ചെലവ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുംബൈ